ആഹ്
ഹലോ
എന്തൊക്കെ ഉണ്ട് വിശേഷം
നല്ല വിശേഷം കേൾക്കില്ലേ
കേക്കുന്നുണ്ട്
ആഹ് ആഹ് ചെറിയ സൗണ്ട് ചെറിയ സൗണ്ടില് കേൾക്കണ് ഓ ചായും കടി ആയി മക്കള് കുടിച്ചോണ്ട്ക്കണ്ട്
ആഹ്
ഉം
ഞാൻതാ ചായിംക്കടി ആയിഞ്ഞ നി ആഹ് കഴിഞ്ഞു മക്കൾക്ക് ലീവ് ആണല്ലോ അപ്പൊ ഞാൻ ബിരിയാണി വെക്കന്ന് വിചാരിച്ചു ഈ കുക്കർ ബിരിയാണി എങ്ങനെയാ വെക്ക
ആഹ് കുക്കർ ബിരിയാണി എന്താ നമ്മള് ഇതില് സാധാ ചെമ്പല് വെക്കണ ചെമ്പെട്ടി വെക്കണ പോലെ തോനെ മസാല ഇടരുത്
ഏഹ്
തോന മസാല ഇടരുത്
അത് എന്താ
അത് പിന്നെ അരിയും കൂടി ആയില് ഒപ്പട്ട് നമ്മള് വേവിക്കണ അല്ലേ
ഞമ്മള് അഞ്ച് ലിറ്ററിന്റെ കുക്കറ് ഒക്കെ ആവുമ്പോ
ആഹ് അല്ല കുക്കറിൽ വെക്കാം അതെല്ല ഞാൻ പറഞ്ഞത് ഇപ്പ നമ്മള് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും വെള്ളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ വറ്റുവല്ലോ
ഉം
അതൊക്കെ കൊറച്ചീച്ച എടുക്കുക എന്നിട്ട് മസാല പൊടി കൂടുതല ഇടരുതൊക്കെ കുറച്ചിച്ചിടാനോ നമ്മള് ചോറ് അതിൽ ഇട്ടുംങ്ങാണ്ട് വെള്ളം കണക്കാക്കി കൂക്കണണ്ടേ എരിവ് കൂടും മസാല കൂടും മാറ്റത്പറഞ്ഞാൽ നമ്മള് സെപ്പറേറ്റ് മസാലയും സെപ്പറേറ്റ് ചോറും അല്ലെ വെക്കണേ
അപ്പൊ ഇങ്ങള് പറയണതേ ഈ മസാലയും ചോറ് വെള്ളം പറഞ്ഞിട്ട് വെക്കണ രീതിയാ
വെള്ളം വാരാനാല് നമ്മള് കുക്കറില് മസാല കൂട്ടുക
ഞാൻ കുക്കറിൽ മസാല കൂട്ടിട്ട് വെന്ത താളപ്പിച്ചു ഉറ്റിയ ചോറല്ലേ നമ്മള്
ആഹ് അങ്ങനത്തെ വപ്പാണെങ്കില് മസാല ഉ ഉണ്ടായ പ്രശ്നല്ല
അല്ലെങ്കി എങ്ങനെ വെക്കുക
അല്ലെങ്കിൽ നമ്മള് കുക്കർ ബിരിയാണി പിന്നെ അരിക്ക് കണക്കാക്കി വെള്ളം ആഹ് മസാലക്ക് ഒഴിക്കും എന്നിട്ട് ഒറ്റ വിസിൽ വന്നിട്ടാണ്ട് ഓഫ് ആക്കും
ആഹ് അപ്പം പിന്നെ മസാല ഒന്നും ഉണ്ടാവൂല
ആഹ് അപ്പം ഒന്നായിട്ട് പിന്നെ കൊയ്ക്കല്ലേ ചെയ്യ നമ്മള്
ആഹ് അതാ ചോയിച്ചത് അത് മലൂത്തിന്റെയും കബ്സന്റെ ഒക്കെ മാതിരി
ആഹ് അതിനങ്ങനെയല്ല ബിരിയാണീന്റെ മസാല നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കും
അഹ്
ആഹ് പിന്നെക്ക് അരിന്റെ അത്ര വെള്ളം ആയിക്കോ ഒഴിച്ചിട്ട് ഈ അരി കഴുകി അതിലകിടും
ആഹ് ആഹ് ആഹ്
എന്നിട്ട് വിസ്ൽരിക്കുക അങ്ങനെ അങ്ങനത്തേക്കക്ക് മസാലപ്പൊടി കുറച്ച ഇടാൻ പറ്റുയുള്ളൂ പറയാം കാരണം ആഹ് ചോറ് അയിൽ തന്നെ വേവിടോണ്ടേ
അങ്ങനെ ആകുമ്പോ പിന്നെ നമ്മുക്ക് അതിൽന്ന് മസാല കിട്ടൂലല്ലോ
മസാലായിട്ട് വേറെണ്ടാവൂല ആഹ് ചോറ് അത് അങ്ങനെ ഇണ്ടാവുള്ളു അത് അതിൽ ഒന്നായിറ്റി
ഞാൻ എങ്ങനെയ കുക്കർ ബിരിയാണിക്കല്ലേ നമ്മള് സാധാ മസാല ല കൂട്ടണം അതി അടിൽ കു കൂട്ടിയിട്ട് കുക്കറിന്റെ അടിൽ മസാല ആക്കി വെക്കുക
ആഹ് ആഹ്
എന്നിട്ട് ചോറ് വേറെ തിളപ്പിച്ചു ഉ റ്റിയിട്ട്
ആഹ് ആഹ് ആഹ് നെയ്ച്ചോറാക്കി വെക്കലാ
ആഹ് നെയ്ച്ചോർ അല്ല ഞാൻ തിളുപ്പിച്ചു ഊറ്റല ഊറ്റലാണ് വറ്റിക്കല അല്ല എന്നിട്ട് ഇതിന്റെ മുകൾക്ക് അല്ലെങ്കിൽ പിന്നെ കുക്കറില് വേറൊരു കുക്കറിൽ ഒരു വിസിൽ അടിപ്പിച്ചാലും മതി
ആന്നൊര നെയ്ച്ചോറ് ആക്കി കിട്ടാലും മതി
എനിട്ട് ഇതിന്റെമുകൾക്ക ഒന്നും ഇട്ടാ
ആഹ്
വിസിലും ആയാല് പാഗമാവും
ആഹ് അങ്ങനെ ഒന്നണ്ടാക്കി ക്ക്‌ അങ്ങനെ ഞാൻ ഉണ്ടാക്കിക്കില്ല എളുപ്പത്തിന് നമ്മള് മുട്ട ബിരിയാണി ചെമ്മീന് ഓ ഇതോ വക്കാണെങ്കിലും കുക്കറിൽ ഇങ്ങനെണ്ട ഇണ്ടാക്കും
ഞാൻ ഇന്റെതില് മറ്റത് ബിരിയാണിന്ന് പറയില്ലല്ലോ
ആഹ് ആഹ് ആഹ്
ബിരിയാണി ആണെങ്കിൽ കുറച്ച് മസാലയും
ആഹ് ആ് ആ മസാല സെപ്പറേറ്റ് ആയിട്ട് എടുക്കാണ്ടാവില്ല ആ ചോറിലുണ്ടാവും
ആഹ്
ആ ചിക്കനും ആ അതൊക്കെ ചോറിലുണ്ടാവും
മം
ഉം അങ്ങനെ അങ്ങനെയാണ് കുക്കർ ബിരിയാണി ഉം
അല്ല മന്തി പോട്ടിലാ വെക്ക ബിരിയാണി പോട്ടില്
ഉം ഉം ഉം
അയിന്റെ മസാല ആദ്യംന്താക്കിട്ട് പിന്നെ ചോറ് തിളപ്പിചൂറ്റി ങാണ്ട് അയിക്ഇടും
ആ
ഉം
അ ഞൻ ഒക്കെ ഗ്യാസ് മെന്നാണ് അടുപ്പില്ലാത്തതോ
ആഹ് അതാണ് ഗ്യാസ് മന്നെല്ല ഉണ്ടാക്കുന്നത്
ഉ അല്ലെങ്കില് കരണ്ട് അടുപ്പ പിന്നെ കുക്കറെ
കരണ്ട്ണ്ടെടുപുമെല് വെള്ളം ചോറ് കരണ്ട്ണ്ടെടുപ്പമൽന്ന് തിളപ്പിച്ചാണ്ടേ
ആ അങ്ങനെ അട്ടിയാ മതി
റ്റിയാണ്ട് ആ ബിരിയാണി പൊട്ട്കാക്കി പിന്നെ ഗ്യാസ്മൽന്ന് ഒന്ന് സിമ്മിൽട്ടച്ചാ മതി ഒരു പതിരുവതു മിനിട്ട് സിംമിലിട്ടച്ചാമതി
ആ അത് തന്നെ അങ്ങനെ തന്നെ
ഉം
ചെലപ്പം പേടിയാ സിമ്മിലിട്ടാലും അടി പിടിക്കുവോ പിടിക്കോ പിടിക്കുവോന്നുള്ളൊരു
ആഹ് അതന്നെ ആ ഉണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടാവലുണ്ട്
ഉം
പിന്നെ അതേമാതിരി ഷവായ ഉണ്ടാക്കുവോ വീട്ടില്
ഷവായ ഞാന് ഏ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ അറിയോ കുക്കറില് മസാലയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കൂക്കിക
ആഹ
മല്ലിച്ചെപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരുചീരകവും പിന്നെ കാ കാശ്മീരി മുളകും മല്ലിചെപ്പും ചീരുള്ളിയും വെളുത്തുള്ളിയും സവോളയൊക്കെ
ആഹ്
മിക്സിട്ട് ഒന്ന് അരച്ചിട്ട്
ആഹ് ആഹ്
ആ കൂട്ട് അയിമക്ക് ഈ ചിക്കന്മക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കൂക്ക് ഒരു വിസില്
ആഹ്
ഒന്ന് കുക്കറില് കൂക്കിറ്റ് ആഹ ഒറ്റ വിസ് എന്നിട്ട് ചട്ടീൽ ഓ വെളിച്ചെണ്ണ ഒയിച്ചിട്ട് തിരിച് മറിച്ചു ഇട്ടിട്ട് ഒന്ന് നെരിച്ചെടുക്കാം
ആഹ് ആഹ് ആഹ് ഗ്രില്ലെയ്യണ മാതിരി ഉം
ഗ്രില്ല ഗ്രില്ലയാ നമ്മളെ ഗ്രി ആഹ് ആഹ് ആ മ മസാല അയിമക് ട് പിടിക്കണം
ആ ആ ആ
എന്നിട്ട് പിന്നെ ബാക്കി വരണ മസാല
ഉം
ഇതിന്റെ ഈ ചിക്കന് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ആ ച തീക്കെന്നെ ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചെട്ക്കാ ഞമ്മളെ കുക്കറി കൊ കൊർച്ച് വെള്ളണ്ടാവു അല്ലോ മസാലയൊക്കെ അത് തീക്ക് പാർന്നിട്ടൊന്ന് വറ്റിച്ച്
ആഹ്
വറ്റിച്ച്ട്ട് ഈ ചിക്കൻ വീണ്ടുതീക്കന്നെ ഇട്ട്ട്ടാ മസാല ഐമ കൂടെ ഒന്നൂടങ്ങനെ തേച്ച് പിടിപ്പിക്ക അങ്ങനെ മല്ലിച്ചപ്പല്ലോം വേണം
ആ മല്ലിച്ചപാണ് ലെ മെയിന് ഇഞ്ചിയും, വെളുത്തുള്ളി ഉം
ഇഞ്ചീം, വെളുത്തുള്ളീം, സാവോളീം കൂട്ടും മസാല കൊർച്ച് വാണല്ല്യേയ്ന്
വാണം ഉം ഉം ആഹ് തിനാ ആഹ് ഗ്രേവ്യാണല്ലേ ടേസ്റ്റ് പിന്നെ എന്താ സുർക്കെ ചെർനാരങ്ങേ അങ്ങനെന്തേലും പാരോ
അയ്ക്കല്ലേ സുർക്കേണ് ഞാൻ ഉറ്റിച്ച്ട്ട്ണ്ടായിര്ന്നേ ചെർ അതന്നെ സുർക്കെ ഒറ്റിച്ച്ട്ട്ണ്ടാര്ന്നേ അന്ന് ഏഹ് ചെർനാ ചെർനാരങ്ങനീരില്ലായിര്ന്നു. വെന്ത്ട്ട് ചെർനാരങ്ങ പാര്ണ നല്ല ടേസ്
ആഹ് ആഹ് കയ്ക്കുമ്പം
ആഹ് കയ്ക്കുമ്പം
ആഹ് ആഹ്
ന്നാള് പൊറാട്ടീം ശവായൊക്കെ അങ്ങനായിര്ന്നു ണ്ടാക്ക്യേ
ന്ന്ട്ട് പൊറാട്ടേ, ഖുബൂസോ ചപ്പാത്തി ഒക്കെ വേണം
ആഹ് റൈസായാലും മതി
ആഹ് അത് റൈസാണെങ്കില് ബസ്മതി അറിന്റെ റൈസാവണേയ് ആ ടേസ്റ്റ്
ആഹ്
ഒന്ന്ങ്കി ഫ്രൈഡ് റൈസ് ഫ്രൈഡ്റൈസ്ക്ക് നല്ല രസൈക്കാരം ല്ലെ
ആഹ് ഫ്രൈഡ് റൈസ്ക്ക്‌ രസയ്ക്കും പിന്നെ ഞാം ഫ്രൈഡ് റൈസ്ക്ക്‌ സാധാരണ ണ്ടാക്കല് ഞമ്മളെ ത് ല്ലെ ചില്ലി ചിക്കൻ ഉം
ഏഹ് ആഹ് ചില്ലി ചിക്കൻ ആഹ് ആഹ് അയ്ൽ പിന്നെ ഗ്രേവി ണ്ടാവൂലല്ലോ
നല്ലോം ഗ്രേവ്യാണ്ടാവാ
ആഹ് ഗ്രേവിണ്ടാവോ
ആഹ് നല്ലോം ഗ്രേവി
ഏഹ് അതെങ്ങനെ ണ്ടാക്കാ പൊരിച്ചാണ്ട്
പൊര്ച്ച് ട്ട് ഇത് നല്ല എൾപ്പാ പൊരിക്കാ എന്ന്ട്ട് സവോള വെല്ല്യേതാക്കീട്ട് കട്ടെയ്യാ
ആഹ് ആഹ് സ്ക്വയറാക്ക്യാട്ടോ
സ്‌ക്വയറാക്ക്യറ്ഞ്ഞാല് ഏഹ് ഒരു സാവോളനെ ഒര് നടു അട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒര് നാലഞ്ച് കഷ്ണാക്ക്യാ മതി
അഹ്
ന്നിട്ട് ക്യാപ്സിക്കോമൊളകും വേണം.
വേണോ
ന്ന്ട്ട് ഈ സവാോള വയറ്റാ ക്യാപ്സിക്കം മോളകും ഇടാ ഏ ഒര് തക്കാളി ഇട്ട്ട്ട്
ആഹ്
കുർച്ച് മൊളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട്ട്ട്
ആഹ്
ഇതീക്ക് കോൺഫ്ലവറാണ് കാര്യായ്റ്റ് കോൺഫ്ലവറ് പൊടി കലക്കി
കലിക്കി പാര്ലേ ആഹ് കൊഴിപ്പ് ആഹ് ആഹ് ഒര് കുർന്നനെ വരാന് ഉം ആഹ്
ന്ന്ട്ടാ ഗ്രേവി നല്ല ടേസ്റ്റ്
അഹ് ശെരി ഞാൻ ഇണ്ടാക്കിട്ടില്ല ഉം അയ്ന് എന്താ അയ്ന് കൊണ്ടാട്ടോ ചിക്കെൻകൊണ്ടാട്ടോ?
ഇതെന്നേ
അയ്‌ന്റെപേര്
ഫില്ലിജ്ക്കെ
ആഹ് ചില്ലിചിക്കെൻലേ
ഉം ഉം
ഞാന് സാധാണത ഇണ്ടാക്കല് അത് ന്നല്ലേ എളുപ്പഞാൻ മിന്നേന്ന് ന്നെയ്ച്ചോറായാലും.
ആഹ് അല്ലഞ്ഞിപ്പോ ആ അരിയോണ്ട് ചോറ്കുക്കറിൽ വെച്ചാലും ഇത്ണ്ടാക്കിയന്നല്ലേ ടെസ്റ്റ്‌ആണല്ലോ.
ആഹ്, അഹ് അഹ് മന്തിന്റെറെയ്സായാലും അങ്ങ അങ്ങനിം പറ്റും. ഇതാല് എന്നെങ്കി
എന്താ ചെലെവും കൊറെവെന്നെലേ. കോൺഫ്ലോവർ പിന്നെഇവടെ അകത്തുണ്ട് ഇഞ്ഞിപ്പോ ആയ്ക്ക് ക്യാപ്സിക്കം വാങ്ങിയാമതിയല്ലോ?
അഹ്
വല്ലുള്ളി മല്ലിചൊപ്പൊക്കെഇവടണ്ട്.
ഉം ആഹ് മല്ലിചപ്പ് വാണയ്ക്ക്.
ഉം പിന്നെ മോ മഞ്ഞപ്പൊടിം മൊളക് പൊടിയമതിലെ ഗരംമസാവാണോ?
ആഹ് ഗരംമസാലയിടെണ്ട് കുരുമുളക് പൊടിയിടെണ്ട്.
ആഹ് ആഹ് ആഹ് അനോക്കിയോക്കണംന്നാലും ഒന്ന് ഇണ്ടാക്കിയോക്കണം ന്നാളെപ്പെഞ്ഞി ഞായറാഴ്ചല്ലേ നാളെന്തായാലും ഇണ്ടാക്കണം. ഉംപിന്നെ ന്നല്ലേ മയല്ലേ പുറത്തിറങ്ങാത്തെവരെ അകത്ത്ണ്ടാവുമ്പോ ഇങ്ങനെ എന്തേലുംഇണ്ടാക്കും.
എന്തെങ്കിവാണംഇവൽക്കെയ് അതാ പറഞ്ഞ മ മക്കൾക്ക് എന്തെങ്കി ആയ്ട്ട് മക്കൾക്ക് വാണം.
ആഹ് ഇപ്പൊന്ന്പ്പോ രാവിലെന്നെ മൂത്തച്ചി വിളിച്ചാചോയ്ക്ക അമ്മക്ക് എലട ഇണ്ടാക്കിയാലോ വെയ്ന്നേരം അയ്ന് കൊർച്ച് നേര് തേ ഒരുങ്ങണ്ടേ അപ്പൊരാവിലെ പറയാണ്.
ആഹ് ആഹ്
അങ്ങനത്തൊക്കആകുമ്പോ ഞങ്ങൾ ഒരുമിച്ചഇണ്ടാക്കല് ഇഞ്ഞി നെയ്യപ്പയാലും, എലട, കുയ്യപ്പം അങ്ങന്തൊക്കെ പതെല്ലാർക്കും മാണ്ടിവെരും. അപ്പ് അപ്പൊപിന്നെ ആ അപ്പൊ എല്ലാമക്കൾക്കുംമാണ്ടിവെരും അപ്പൊ ഒപ്പണ്ഇണ്ടാക്കല.
ആഹ് അത് ന്നല്ലെത.
അപ്പൊ ന്നാ ആയ്ക്കോട്ടെർഞ്ഞു ന്ന പിന്നെ കടിയായിംചെയ്ത്.
ഉം
എലപ്പോ ഇഷ്ട്ടംപോലെ ഇണ്ടല്ലോ മയെയ്യ്ത് തെൾഞ്ഞ് നിക്കല്ലേ പൊടുവണ്ണിന്റെഎലെയ്. ഉം അപ്പഅങ്ങനെ അത്ണ്ടാക്കാ വിചാരിച്ച് ഉം ഇമ്മക്കും ന്നല്ലേഇഷ്ട്ട ഉം
ഇവടെ ച രാവിൽത്തെ ചായക്കടിക്ക്.
ഉം
വേഗം ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു കൊർച്ച് കണ്ട്കാണ്ട്. അ അസ്ബെന്റുംകൂടിന്ന് ഓല് കൂടിതെർണം അയ്ന്റൊരാൾ മാണം കാരണം കൊർച്ച്മെനക്കേട് ഇണ്ടായ്ന്.
അഹ്ശെരി ആഹ് അതാണ് അയ്ന് കൊർച്ച് പണിണ്ട് മാണ്ടേസമയം.
പെര്ത്താൻ പണിയില്ലെയ്നി ഇത് മ
ഇണ്ടാക്കണ്ടേ
ആഹ് അതൊക്കെ ഓക്കെ അതിപ്പ നമ്മള് പത്തിരി ഉണ്ടാക്കണാതിരി അല്ലേ
ആഹ് ആണ് പക്ഷെ കൊർച്ച് പണിണ്ടല്ലോ മറ്റേ ഇപ്പന്താ ആ അയിക്ക് ഉം
മസാല ഇതീക്ക് ഇട്ണ കാണന്നല്ല
ആഹ് അത്ണ്ടാവൂല അത് കൊർച്ച് തോന തേങ്ങ മാണം.
ആഹ് ഞാൻ ഇത് ഒരു വട്ട ആഹ് ആവിലിട്ടെക്കെ
ആഹ് ന്നയ്കോട്ട ട്ടോ
ആണോ ശെരി, ശെരി.